ഹലോ ഹലോ ചേച്ചി കേൾക്കുണ്ടോ ആഹ കേൾക്കുന്നുണ്ടോ
ആഹ കേൾക്കണ്ട് കേൾക്കണ്ട് ഹലോ കേൾക്കുന്നില്ലേ ആ ശരി ശരി പറയ് എന്തലും ജോലിക്ക് എന്തിനാലും പോയരൊന്നോ ഇല്ല ജോലി ക്കു പോയിട്ടില്ല ഇതുവരെ പോയിട്ടില്ലാ ഇതുവരെ പോയിട്ടില്ലെ വെച്ചാല് പോയിനിച്ച് കുഞ്ഞ് കുഞ്ഞ് ജോലിക്കൊക്കെ പോയിന്
എങ്ങനത്തെ
ഷോപ്പിൽ നിക്ക്യാ പിന്നെ വേറെ അതേപോലെ തന്നെ മക്കക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുക അങ്ങനത്തെ ജോലിയെക്കേ പിന്നെ കൊറാച്ചായാപ്പേ നിർ വ്യത്തി പിന്നെ ഓരോ അസുഖങ്ങള് അലർജിയും കാര്യങ്ങളും ആയതൊണ്ടേ പിന്നെ പോകാൻ കഴിഞ്ഞില്ല പിന്നെ ഇപ്പം പോവല് ല്ല
അതെ അത് ശെരി
പോവലില്ലാ കുറെ ആയി പോയിട്ട് കൊറച്ച് ഇങ്ങനെ ക്അങ്ങനെ പോയിന്ന്
അതെ
ഇപ്പം ശാരിരികമായ അലർജിണ്ടേ
ആഹ് ശെരി എന്താപ്പൊ ആഹ് എന്താ ചൊറിയേ ചൊറിച്ചിലാ അങ്ങനെന്തേല
ച്ചിട്ട്ണ്ടാവും ആഹ് അപ്പം ഹോമിയോൻ്റെ കു ഗുളകയാണ് കുടിക്കാണത് അപ്പം പൊതുവെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങറേല്ല വീടിന്റെ അകത്തന്നെരിക്കും അത്യാവശ്യം ഇണ്ടെങ്കിലൊക്കെ പൊറത്തേക്ക് എറങ്ങൂ
ആഹ് ശെരി
പിന്നെ ഫോണ് കിട്ടിയാ ആഹ് അതൊക്കെ പ്രശ്ന പൊറത്ത് പോമ്പോ പൊടി പറ്റൂലാ പിന്നെ അതെപോലെ കൊത്കടിക്കാൻ പാടില്ല ബെഡിലൊക്കെ ഒന്നും ആ ബെഡില് കെടെക്കാണെങ്കി എന്തുണ്ടായിത് ബെഡ് ഇങ്ങ് നീറ്റായി നിക്കണം അപ്പം അങ്ങനത്തെ പ്രശ്നം ഇപ്പം ആഹ് പ്പം അത്പ്പം മൂന്നാല് വർഷായ് അങ്ങൻത്തെ പ്രസ്ന അലർജിന്റെണ്ടായ്ട്ട് ആദ്യേ അലർജിള്ളെ ആളൊന്നും അല്ലേനീ പ്പം നാല് വർഷായി ഇപ്പ അങ്ങനെ അലർജി ആയിട്ട് അപ്പം പിന്നെ പൊർത്ത്ക്ക് ഞാൻ പെതുവേ ഞാ എറെങ്ങേല്ലാ അങ്ങനെ കൊ താെമസ്സ് മാത്ര ഉപയോയ്ക്കാനെ പറ്റുള്ളൂ അപ്പം വിളവടെ പിന്നെ ഇപ്പം പിന്നെ ഫോണ് കയ്യീ കിട്ട്യ അമ്മക്ക് പിന്നെ എവ്ട്ക്ക് പോണംന്നൊന്നുല്ലല്ലോ അപ്പം അകത്ത് അങ്ങ് ഇര്ക്കും പിന്നെ ഞങ്ങള് ഒ ലേ സ്വന്തം വ്ടാണ് ഞാനും മക്കളും അ ഹസ്ബന്റെന്നാെള്ളു
ഉം ഉം
മക്കള് സ്കൂള് പോയ് കയ്ഞ്ഞ് ഞാൻ മാത്രെല്ലാെള്ളു
അതെ അതെ
ചൊർതായ്ട്ട് തയ്ക്കാെക്കെ ചെയ്യു
ആഹ് ആഹ് ടയ് ലറിങ്ങ് അറിയൂലെ
ടൈലറിങ്ങ് അറിയൂലേനി ഇപ്പൊര് ക്ലാസ്ണ്ടായ്നി അങ്ങനെ അതില് പോയ്ട്ട് പഠ്ച്ചാണ് മിഷീൻ ചവ്ട്ടാൻ പോലും അറിയൂലേനി ആഹ് ആഹ് ഇ ഇപ്പൊ പഠിച്ചു ചവ്ട്ടാനെച്ചാ മിഷി എന്താന്നെ അറിയൂലേനി എന്ത് ണ്ടേ ങ്കിലുങ്ങനെ നെ അവ്ടിം വടിം കൊണ്ടാേയ് കൊടുക്കലേനി അടിക്ക ഞ്ഞിപ്പാെരടി വിട്ടാ പോലും ഞ്ഞ്പ്പത് ഞാ നേ സ്ച്ച് വിട്ടാ പോലും അവ്ടി വടിം കൊണ്ടാേയിങ്ങനെ കൊട്ക്ക അപ്പോൽക്ക്ഞ്ഞ്പ്പ എപ്പളും ഒയ്വ്ണ്ടാവാേല്ലോന്ന് പ്പ ഞമ്മക്കറിയൂലല്ലോ
ഉം
അപ്പ ചെറി ചെറീ കേസ് പോലും പ്പ ഞമ്മക്ക് ഒരാളെ ആശ്രയ്ക്കേണ്ടി വര്മ്പ ഞമ്മക്ക് ബുദ്ധിമുട്ട് പ്പമ്മക്ക് പെട്ടെന്ന് കിട്ടാെന്നുല്ലല്ലോ ഓലെ ഓലെ സമയം പോലെയല്ലെ ഓലത് ചെയ്ത് നമുക്ക് തരൊള്ളൂ
ഉം
അപ്പം തേമായ്രി ഇപ്പാെരഞ്ചാറ് മാസം മുന്നേ ങ്ങനെ ഏ ഒര് ക്ലാസ് ലെ ഗവമെന്റിന്റെ കീഴില് ക്ലാസ്ണ്ടായ്ട്ട് ണ്ടായ്നി ടൈലറിങ്ങിന്റെ ആഹ് ടൈലറിങ്ങിന്റെ അതന്നെ നരേന്ദ്ര മോദിയിടെ അല്ലെ ആഹ് ആഹ് എന്നട്ട് മിഷ്യനൊക്കെ അവരന്നെ തരും ആഹ് അത് തരും അപ്പൊ അത് ഞങ്ങള് പോ ഏഹ് ഞങ്ങള് പോയീനീ.
ആഹ് ഇവിടാ ഇന്റ ഹസ്ബന്റിന്റെ അമ്മ പോയാറുന്നു.
ഞങ്ങക്ക് നാപ്പത് മിഷ്യനക്കെ കിട്ടിയാ. ഏഹ് മിഷ്യനൊന്നും കിട്ടൂല. ഇതമ്മക്ക് ന ഇതമ്മക്ക് നാപ്പത് വയസ് വയസ്സ് വയസ് വരെ ഉുള്ളവൾക്ക് ഇത് ചേരാൻ പറ്റും ഇ നമ്മൾ പോലെ നമ്മ പഠിപ്പിക്ക നമ്മെ തയ്യൽ പഠിപ്പിച്ചുരണലെ അയിനാദ്യം നമ്മൾ വീട്ട മെഷീന് മെഷീൻ ഫ്രീ ആയ്ട്ടാ കോഴ്സിന് പൈസ കൊടുക്കണ്ട പക്ഷെ ന്റമ്മോ ഫ്രീ കോഴ്സിന്റെ പൈസ മാത്രം വേണ്ടാത്തുള്ളൂ പക്ഷേ ബാങ്ക് ഭയങ്കര ഡിമാൻഡുകളാണ് കോഴ്സിന് ചേർന്നാല് ഭയങ്കര ഭയങ്കര്ട റൂളാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റോളുക ഇന് അഞ്ചാറ് മാസം ഉം റൂള് ക പത്തേ കാലിനെത്തണം അത് നിർബന്ധാണ് അല്ലെങ്കിൽ ഫൈനാണ് കാലിഞ്ഞെത്തില്ലെങ്കില് ഫൈന് പിന്നെ ന എന്ത എണ് ഉടുക്കുന്നത് അത് പിറ്റേന്ന് നമ്മൾ അടിച്ച് വരുന്ന നിർ നിറുമ്പ നമ്മുക്ക് അത് പിറ്റേന്ന് അടിച്ച് വരണം ഞപ്പം ആ നഞ്ഞ പാന്റെടുത്തു ടോപ്പ് ഇടുത്തൊക്കെ ചെയ്താല് നമ്മ അത് അടിച്ചു കൊണ്ട് വരണം പിന്നെ റെക്കോർഡൊണ്ട് ഫയല് ണ്ട് എക്സാം മ്ണ്ട് ഒക്കെണ്ടായ്ന്നു
ആഹ് ആഹ് ആ ആ ആഹ്
റെക്കോ ആ റെക്കോഡക ക്കെ മ്മള് വരച്ചണ്ട് അതിനിപ്പൊ ചുരിദാർ വരക്ക ങ്ങളയിന്റെ അളവ്വരക്കാ അത എങ്ങനെയ തയ്ക്കുന്നത് അയ്ന്റെ അയിന്റെ കാര്യങ്ങളും അളവുകളും ഞാനൊക്കെ മെഷീന് നിക്ക് ചവിട്ടാൻ പോലും മെഷീൻ അറിയില്ലേനി അവിടെ പോയിട്ട ചവിട്ടാൻ പഠിച്ചതി ഇപ്പ അയീനിപ്പ നമ്മള് ഒറ്റക്ക്മ്മളൊക്കെ അടിക്കും ഇ ഇപ്പൊമ്മള് ഒറ്റക്ക് വെട്ടിപ്പമ്മക്ക് ടോപ്പ ഒക്കെ നമ്മള അടിക്കും
ഉ
അത് വിചാരിച്ച കാര്യായിട്ട് ക്ലാസ്സിന് പോയൊക്ക അപ്പൊ ങ്ങള അടുത്തന്ന കുറച്ച് കുട്ടികള് ഇണ്ട് അപ്പ അങ്ങനെ പോവല്ലേ ചെയ്യുന്നേ എല്ലാരും കൂടി അങ്ങ് രസായിട്ട് പോയതേനി പക്ഷെ ചെന്നപ്പോളല്ലേ അത്ര രസം എല്ലാം ഇപ്പണല്ലോ മനസ്സിലായത്
ആഹ് ഒ
സ് പിന്നെ എന്നും എന്നും പോകുമാണ് ലീവ് ആക്കിയാലും ഭയങ്കര പ്രശ്നാണ്
ഉഹ്
അങ്ങനെ അയിന്അഞ്ചാറ് മാസിങ്ങനെ പോയി ക്ലാസെ എന്നുംണ്ടാവും ഡെയിലി ക്ലാസ് ശനി ഞായറും മാത്രം ഒ ഒഴിവുള്ളു മൂന്ന് മണിക്കൂർണ്ടാവും ചെയ്യും അങ്ങ തൈലേണങ് പഠിച്ചൊ അതുകൊണ്ടന്ന് പറയാ കാരണ ഞാ ഒന്നും ഒരിക്കലും വിചാരിച്ചി നിക്കൊന്നടിക്കാനന്ന് വിചാരിച്ചിട്ടേ ഇല്ല കാരണൊ കാരണം ഒരു താല്പരില്ലാ ത്ത മേഖലയാനി ആ മേഖല മെഷീൻ അടിക്കാന്നത് തന്നെ ഇപ്പ അങ്ങനെ പഠിച്ചു ഇപ്പ അങ്ങനെ നമ്മുക്കുള്ളക്കെ അടിക്കും എങ്ങനെ
ച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ അടിക്കാൻ ഇഷ്ടായോ ചോയ്ക
അടിക്കാൻ ഇഷ്ടക്ക ഷെ ദിതേമാരിന്നെ ആ നമ്മള് മ്മക്കന്നെ വാങ്ങി അടിക്കണെങ്കി നല്ല പൈസ വേണാദ്യം കാരണം ഞമ്മള് അപ്പൊ ശീലവാങ്ങി നമ്മന്നെ അടിച്ചത് ഇട്ട് ല്ലാവരും കാണണല്ലോ നമ്മ അടിച്ചതാന്നുള്ള പറയണെങ്കില് അപ്പൊ ശീല നമ്മടുത്ത് ഇങ്ങനെ അടിക്കാം ഞങ്ങ കോഴിക്കോടൊക്കെ പോവണ്ണെ ശീലെടുക്കാനൊക്കെ അങ്ങനെ മൂന്നാല് ടോപ്പൊക്കെ നമ്മക്ക്ന്നെ അടിക്കും പിന്നെ കൊറകൈയ്പ ഒരു മടി വരുല്ലോ മ്മക്ക് ഇരിക്കാനെ ഇപ്പൊ ഇ മോളെ യൂണിഫോമൊ ക്കെ അടിക്കണ്ട് പ്പൊഏകദേശായി ഞാ ഫുള്ളാക്കാൻ ടോപ്പും ടോപ്പൊക്കെ അടിക്കണം അങ്ങനെ
എനിക്ക് എനിക്ക് എന്റെ അമ്മ അടിക്കും പക്ഷെ എനിക്ക് മടിയാ
സംഭവം ഈ അടിക്കാ പറയന്നാ നല്ല മേഖലയാണ് അത് വെട്ടി അമ്മുക്ക് കട്ട് ചെയ്ത അടിക്കാൻ ഒരു പണിയു ഇല്ല കട്ട് ചെയ്യാൻ നമുക്ക് നല്ല ധൈര്യം വേണം അത് അളവ് അങ്ങോട്ടോ എങ്ങോട്ടോ മറിയാല് പണി പാളും അസ് ആ അടിച്ച് കട്ട് ചെയ്ത് തന്നാ നമുക്കും ഏ അത രീതിക് നിന്ന് അടിച്ച് പോയാ മതിയല്ലോ പോയിട്ട് ഓപെടുക്കാൻ മിഷീൻ നോക്കി ഇരുന്ന അരമണിക്കൂർ ടോപ്പോവും അ അപ്പൊ ഞാൻ പറയും ഇപ്പ എന്തോരു കൂല്യാ തയ്ക്കാനറിയോ പൊർ ത്ത് കൊട്ക്കാണെങ്കിലേ ഞങ്ങള്ത് ആ ഞങ്ങളത് ശീല എട്ത്ത് ഏ അടിക്കാൻ കൊട്ക്കലെന്നെ തയ്ക്കാൻ കൊട്ക്ക്ണ ആൾക്കാരാണ് അറ്ന്നൂറ് എഴ്ന്നൂറൊക്കെണ് കൂലി വര്ണ് തയ്ക്കാന്
അതെ ഇല്ല ഇല്ല
അത് പറഞ്ഞ് ഉം ബ്ലൗസ്നും തന്നെ ആ ഞങ്ങളെല്ലം പട്പ്പിച്ച്ണ്ട്ട്ടോ ബ്ലൗസാെയ്ച്ച് ഇതേമായ്രി പലേ ബ്ലൗസ്കളും ചുരിതാറൊക്കെ ബ്ലൗസ് പിന്നെ പ്പ അമ്മക്കത്ര ആവശ്യം ഇല്ലല്ലോ അവ ഏ അവടയ്മക് കൊല്ലാതാ ഊന്നൽ കൊടുത്തിയില്ല ഞങ്ങള്തായ ചുരിദാർ അപ്പ ഞമ്മക്ക് എപ്പഴും നമ്മള് ഉപയോഗിക്കാ അപ്പൊ അതൊക്കെ ഒരു കാര്യാണറിയ നമ്മക്ക് ഇങ്ങനെ ത തീരെ അതെന്നാ ഇപ്പാ ഞമ്മൾത് അടിക്കല്ലോ
ഉം
നമ്മൾത് അടി വിട്ടതൊക്കെ നമ്മക്ക് അടിച്ചു ഇപ്പൊ തുന്നി പൊട്ടിയൊക്കെ നമ്മക്ക് ഒന്നാള് മിഷീൻ ഇണ്ടെങ്കില് അതിനാദ്യം മിഷീൻ നമ്മള് വാങ്ങണം വീട്ടില്. കാരണം നമ്മക്ക് എന്നും ഡെയിലി നമ്മക്ക് ചെയ്യാണ്ടാവില്ലോ സ് ക്ലാസ് കഴിഞ്ഞ് വന്നാല് അതൊക്കെ ഇപ്പോ നമ്മക്ക് ഒന്നും ഇപ്പ ഒരാൾടെ വീട്ടി പോയി ചെയ്യാനും നമ്മക്ക് ഏഹ് കഴിയൂലല്ലോ.
കഴിയില്ല
അല്ലെങ്കിൽ എന്ത് കാര്യോം നമുക്ക് സ്വന്തായിട്ടിണ്ടെങ്കില് നമുക്ക് ധൈര്യാണ്.
അതെ പിന്നെ ആരെങ്കി നമുക്ക് നോക്കാം
ബുദ്ധിമുട്ടി ക്കാൻ പാടില്ലല്ലോ ഇപ്പമ്മള് പോയിട്ട് ഉച്ചക്ക് അങ്ങലൊന്നുവില്ലേ
ഉം ഹലോ ഉച്ചക്ക് ഞാൻ ഉറങ്ങാറുണ്ട് ഉച്ചക്ക് ഇന്ന് ഉറങ്ങിയില്ല ഇന്ന് കുട്ടി ഞാൻ കെടു
ഞാൻ കെടുക്കുമ്പോളേക്കും അവന്റെ ഉറക്കം കഴിഞ്ഞു അതാണ് ഓല് ഉറങ്ങുവാ ഓല് ഉറങ്ങണ ടൈം ആവുമ്പോത്തെ ഞമ്മളും ഉറങ്ങാൻ റെഡി ആയിക്കണം
അതെ
ഇന്നാ ഇന്നാ കുസ് തെ ഒറങ്ങാ
ഒറങ്ങുക അവൻ ആദ്യോക്കെ ആദ്യൊക്കെ എന്റെ അടുത്ത് പാലും കുടിച്ചിട്ട് ഞാന് എണീക്കുമ്പോ മാത്രേ എണീക്കുള്ളൂ അത്ര നേരം കിടന്ന് ഉറങ്ങിയാർന്ന കുട്ടിയാ ഇപ്പൊ ഞാന ആ ഇപ്പൊ അവന് ഉറങ്ങില്ല ഞാൻ
അവൻ ഉറങ്ങില്ല ഞാൻ ഇങ്ങിയാലേ അവനുറങ്ങൂള്ളു ആ ഓല്ക്ക് വലുതാവുംതോറും ഓരോ ഓരോ രീതികള് മാറി മാറി വരികല്ലേ വലുതാവുംതോറും ഓല് ഉറക്കുന്ന സമയം കുറഞ്ഞ് കുറഞ്ഞ് വരുക അതായി ക്കും കുറഞ്ഞ് കുറഞ്ഞ് വരുവാണ്
അതന്നെ
ഇനി അങ്ങട്ട് പോകന്തോറും ഒറ്റ സമയൊ ഉറങ്ങുള്ളൂ രാവിലെ പിന്നെ മറ്റേ രാവിലെ ഉച്ചക്കോഓല ഉറങ്ങും വൈകുന്നേരം ഓലൊറങ്ങുല്ലോ
ഉം
ഇനി ഓല് ഉറങ്ങുമ്പോത്തേന് ഞമ്മള് ഞമ്മടെ ഫുള് പണിയും തീർത്തിട്ടിങ്ങനെ റെഡി ആയി നിക്കുവാ ഓല് ഉറങ്ങാൻ നമ്മള് പെറ്റെടുക്കണ സമയത്ത് പകല് ഫുള്ള് ഉറങ്ങും അവൻ രാത്രി ഒരു വൈകുന്നേരം ആറര ഏഴ് മണിയൊക്കെ ആവുമ്പോളാണ് അവൻ എണീക്കുക അവന്റെ കളിയൊക്കെ തുടങ്ങുക പിന്നെ രാത്രി ഉറങ്ങൂലായിരിക്കും ഒ
പ്പ ഒറങ്ങില്ല പിന്നെ പുലർച്ചെ അഞ്ചു മണിയാകണം
പിന്നെ പുലർച്ചെ അഞ്ചു മണിയാകണം ഉറങ്ങണെങ്കി അത അ പത്ത് മക്കളൊക്കെ പ്പന്റെ അനിയത്തിന്റെ കുട്ടിയൊക്കെ അതേ മാതിരിന്നെയാരുന്നു രാത്രി ഉറങ്ങേല്ല ഉം ഇതേ മാതിരി പൊലച്ചക്കെ ഒറങ്ങുള്ളൂ അപ്പ അമ്മക്ക് ഞാൻ തീരെ ഒറങ്ങിയാർന്നില്ല നമ്മക്കി രാത്രിക്കത്തെ ഉറക്കം ഇങ്ങോട്ട് നഷ്ടപ്പെട്ട നമ്മക്ക് എന്തൊക്കെ നമ്മക്കാണല്ലോ നമ്മക്ക് പിന്നെ ആ രാത്രിക്കത്തെ ഉറക്കം നമ്മക്ക് എത്ര ഉറങ്ങിയാലും നമുക്ക് അങ്ങോട്ട്‌ അങ്ങോട്ട് റെ ഡിയാവുല്ല പകലൊറങ്ങിയ നമക്കത്ര റെഡിയാവുല്ലല്ലോ അത് ഇങ്ങനെ അടുപ്പിച്ചിട്ടവർക്ക് പോകുമ്പം നമുക്ക് വല്ലാത്ത ബുദ്ധി